എവ്ടെ ബ്രോ എന്താ പര്പാടി
എന്താ ഞാനിപ്പങ്ങനെ ഒര് സ്കൂൾല് ക്ലാസ്ട്ക്കാൻ പോയതാ പ്പന്ന് പ്പൊഴിവ് സമയം കിട്ട്യപ്പങ്ങനെ സം സാരിക്കാജാര്ച്ചാന്താ പര്പാടി
ഞമ്മള്താ വെർതേ പെരേൽ കുത്തിര്ക്ക ഞമ്മക്കെന്ത് പര്പാടി
അതെ ഞാൻ ഇങ്ങനെ നോക്കി ബടെ ങ്ങനെ കുട്ട്യാളൊക്കെ ഭയങ്കര സൈക്കിൾമ്മെ ബടെ സം ആ ബടെ ആസം മ് ല്ള്ള പ്പ ബടെ ആസാമില്ചാല് കുട്ട്യാളൊക്കെ സൈക്കിൾമലാ സ്കൂൾക്കെര്ല് അപ്പ ഞമ്മള്ങ്ങനെ ചെറുപ്പകാലങ്ങനെ ആലോയ്ച്ച് പോവാ സൈക്കിളർഞ്ഞ പല ഞമ്മക്കറീല നമ്മള് ചെർപ്പത്തിലങ്ങനെ സൈക്കിള് കൊണ്ടർന്ന കാലായി പ്പൊ നമ്മക്കെന്നതില്ല്യ കാരണം സൈക്കിള് എന്നുള്ള രീതി തന്നെ പൊതുവേ കൊറഞ്ഞെല്ലാവരും ബൈക്കായി ചെറിയേ കുട്ടികളടക്കം പൈനെട്ട് വയസ്സാവാത്ത കുട്ടികളടക്കപ്പോ ബൈക്ക്‌മ്മല് പോവാൻ തൊട്ങ്ങി അപ്പോ സൈക്കിള് കണ്ടപ്പൊ അങ്ങ് ഓ ഓർമ്മരാ നമ്മളെ കുട്ടിക്കാലം പിന്നെ ഇവിടെന്ന്ച്ചാല് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ പെൺകുട്ട്യാളടക്കം സൈക്കിൾമലാ പോണത് പ്പഞമ്മളെ നാട്ട്ലൊക്കെ പെൺകുട്ട്യാൾ സൈ സൈക്കിള് പോവാർഞ്ഞാ ഞമ്മക്കൊരു മോശാ നമ്മുക്ക്ന്നല്ല അവർക്കും നമ്മളാ ഒര് നമ്മളാ ഒര് അങ്ങൻത്തെരീതി സംസ്കാരമാണ് അപ്പൊ വടെ ഞാങ്ങനെ ശ്രദ്ധിച്ചപ്പോ പെൺകുട്ടികളടക്കം അവര് ങ്ങനെ വർ ത്തനം പർഞ്ഞിട്ട് സൈക്കിൾമ്മെ പോവാ അങ്ങൻത്തൊര് സമ്പ്രദായാണ് വടെള്ളത് അപ്പൊ നമുക്ക്ങ്ങനെ സൈക്കൾനപറ്റി എന്തൊലൊക്കെ ചർച്ച ച്ചെയ്യാന്ന് വിചാര്ച്ച് എന്ത ങ്ങളെ അഭിപ്രായം സൈക്കൾനെപ്പറ്റി
നമ്മളഭിപ്രായം പറഞ്ഞതന്നെയാണ് ഞമ്മളിപ്പോ ചെറുപ്പം മുതലേ ഞമ്മളും മറ്റേ സൈ ക്കിള് ചൗട്ടീന്ന ആൾക്കാരെന്നേണ് പ്പൊ നമ്മള് അർഞ്ഞാല് നമുക്ക് ചെറുപ്പത്തില് ഓരോരുതരുടെ കയ്യില് ഓരോ സൈക്കിള് കാണുമ്പോ ഭയങ്കര പൂതിയേരർന്ന് ഓന്റേല് അ ആ സൈക്കിണ്ട്പ്പാ അത് വേട്ച്ചെരോ മ്മാ അത് വേട്ച്ചെരോ ഓന്റെ സൈക്കിളങ്ങൻതേണ് ഗീർ സൈക്കിളാണ് ഡിസ്ക്കിന്റെ സൈക്കിളാണ് അങ്ങൻത്തെ സൈ ക്ക്ളത് വേഡ്ച്ചെരോ നമ്മള് നടന്നോണ്ട ആവശ്യയില്ല മദറസെക്ക് പോകുമ്പോ നമുക്ക് സൈക്കള്മെ പോവാ അല്ലെങ്കി സ്കൂൾക്ക് പോമ്പോ സൈക്കള്മെ പോവ എന്തോ മേടിച്ചായി അങ്ങനെ പറഞ്ഞെ നമ്മൾ കുറെ പിന്നലെ നടന്ന് ചെ പ്പോ തെ ഓലെല് അപ്പ പൈസ ഇല്ലാത്ത ടൈം കാരണം കൊണ്ട് പോലെപ്പ എന്തെങ്കിലും പറഞ്ഞിട്ട് ആന്ന് വെച്ച് അഞ്ചാം ക്ലാസ്സിലൽ ഒന്നാം സ്ഥാനം മേടിക്ക്‌ മദറസെല് അല്ലെങ്കി സ്കൂളിനിന്ന് മാർക്ക് മേടിക്കുക അപ്പൊ നമുക്ക് എന്തെലുമൊക്കെ ചെയ്ത് റെഡിയ ആക്കാം അങ്ങനെ എന്തെല് പറഞ്ഞ് ഓര് നമ്മളെ സമാധാനിച്ചിരുന്ന ഒരു കാലം ഞമു ക്കിണ്ടായിരിന്നെ പിന്നെ സൈക്കിള് എന്ന് പറഞ്ഞാല് സൈക്കിള പിന്നാലാവുമ്പോ സൈക്കിളിന്റെ ഇതിൽ നമ്മൾ കുറെ നമുക്ക് ബെനിഫിറ്റുകളണ്ടാർന്ന് നിങ്ങള് പറഞ്ഞ പോലെ നിങ്ങൾ ആ അവിടെ കുട്ടികൾ സൈക്കിള് ചൗട്ടൻ പറയുമ്പോ ഞമ്മളെ അവിടെ സൈക്കിൾ ചൗട്ടല് കുറവാണ് കുട്ടികൾ എല്ലാരും ഏഹ്. ഇപ്പ നമ്മള് ജിമ്മിലടക്ക നമ്മള് സാധാരണ നമ്മള ഇടുത്തെ ജിമ്മിലൊക്കെ മറ്റേ സൈക്കിളിന്റെ വ്യായാമം ചെയ്യുന്ന സംഭവുണ്ട് അതൊന്നാമെത് പറഞ്ഞാ നമ്മളവിടെ നാട്ടിലുള്ള ഒരു സൈക്കിൾ ചൗട്ടില് കോറവാണ് രാവിലെ കഴിഞ്ഞപ്പോ സാധാരണ ഒരു ആൾക്കരാണ് സാധാ മറ്റേ രാവിലെ കാറി കേറി- പിന്ന ഓല് ഇറങ്ങ രാത്രി പത്തുമണി ഒമ്പ മണിക്കൊക്കെ അതുവരെ ഓല് ഡെയിലി കാറിലും മുതില് പോകുമ്പോൾ ഓല്ക്ക് വയറ് ചാടും അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോ അവര് ജി ജിമ്മി പോയ അതേ പോലെ സൈക്കിളിന്റെ വ്യായാമാണ് ചെയ്യ പിന്നെ നിങ്ങള് പറഞ്ഞ പോലെ നമ്മൾ പണ്ടൊക്കെ ആൾക്കാര് സൈക്കള് തന്നെയരുന്ന് യാത്ര സൗകര്യത്തിന്നാണ്ട് ഉപയോഗിച്ചിരുന്നത് പത്രടാന് എത്ര കിലോമീറ്റർ പ ത്രം ഇടാൻേ വാണ്ടി ഞമ്മളെ നാട്ടിലുള്ള ആൾക്കാര് പോയിരുന്ന് അതക്കെ ചിന്തിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളവിടെ വന്ന മാറ്റങ്ങളും ഒക്കെ സൈക്കിളോട് ഇപ്പൊ കുട്ടികളൊക്കെ ചെറിയ ചെറിയ പൈതങ്ങൾ അല്ലെങ്കി ഒരു പത്ത് വയസ്സായ കുട്ടികടെ ഇലക്ട്രിക്കിന്റെ സ്കൂട്ടർ എടുത്ത് കൊടുക്കാണ് ലൈസൻസ് ഇല്ലാത്തത് ക്കെ അതിന്റെക്ക കാരണം തന്നെ മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളെ മറ്റേ തെറ്റിലേക്ക് നയിക്കുന്നത് അത് ആ ടൈമിൽ ഒരു പ്ലസ്ടു ഒക്കെ ആവുമ്പോ ബൈക്ക് ഒക്ക എടുത്ത് കൊടുക്കാണെ ഒക്കെ കാര്യംണ്ട് പതിനെട്ട് വയസ്സാവുമ്പോ അല്ലാതെ ഈ ചെറു ഇപ്പം മുതലേ നമ്മൾ ഓരോ മറ്റേ ദുശീലങ്ങൾ പഠിപ്പിച്ചാല് ഓലെ നമുക്ക് തന്നെ മറ്റെ വിഴിഞ്ഞ് പോവും അപ്പോ അതിനോ
അതെ ആ അത് നിങ്ങൾ പറഞ്ഞ കര്യ കാരണം നമ്മള് ഇപ്പ തന്നെ കുട്ടികൾക്ക് ഈ ബൈക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ അത് വലിയ അപകടങ്ങൾക്ക് എത്ത- പ്പ എനികന്നെറിയാം എന്റെ നാട്ടിൽ ഒരുപാട് കുട്ടികള് ഈ ചെറുപ്പ തന്നെ അവര് ഇങ്ങനെ ഒഴിവ് ദിസോ- ട്ടുമ്പോൾ ബൈക്ക് പഠിക്ക എന്നിട്ട് അവര്- ചിലപ്പോ കു ഏ ജസ് അഥവാ ചെറിയ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ കറങ്ങാൻ പോകും പക്ഷെ പലപ്പോഴും നമ്മളെ കൺ - ഒന്ന്ചിലപ്പോ തെറ്റണ് അവർ കൂട്ടുകാരുടെ ബൈക്ക് എടുത്തിട്ട് പലപ്പോഴും അങ്ങാടികളിലുടെക്ക് പോകന്നാ ശ്രദ്ധിച്ചിണ്ട് പല - പ്പോഴും പോലീസ് പിടിച്ചാ നമുക്കറിയാം അപ്പോ സൈക്കിളിന് ഒരുപാട് ഓർമ്മുണ്ട് സൈക്കി - ളായിട്ട് കർണാവിച്ചാലേ ഞാനൊക്കെചെറുപ്പത്തിലെ ഒരു സൈക്കിള് കിട്ടാൻ വേണ്ടി പരീക്ഷയിൽ പഠിച്ച ഒരു കാല ക്കിണ്ട് നിങ്ങള് പറ- കര്യാണ് നമ്മക്കെ അന്ന് നമ്മുടെ മാതാപിതാക്കടുത്ത് പണം ഉണ്ടാവില്ലത് ചിലവാക്കാനുള്ള ഇന്ന്പ്പോ വലിയ - സുലഭമായ പണ ഉണ്ട് അതുകൊണ്ട് വലിയ വലിയഅത്ത ആഡംബര രീതിള്ള സൈക്കിളുകളൊക്കെയന്ന് ആൾക്കാര് വാങ്ങുന്നെ പക്ഷെ അന്ന് നമുക്ക്- ക്കര ചങ്ങലുള്ള സൈക്കിള് ചവിട്ടി ചവിട്ടിഓട്ടണ സൈക്കിൾ അപ്പ അതൊക്കെ കിട്ടാൻ വേണ്ടി പലപ്പോഴും ച്ച് ഓർമ്മ- അഞ്ചാം ക്ലാസിൽ മദർസ് പഠിക്കുന്ന സമയത്തൊക്കെ അവര് മാതാപിതാക്കള് പറഞ്ഞു സൈക്കിള് കിട്ടണേ അനക്ക് പരീക്ഷ- ഒന്നാ ഡിസ്റ്റിങ്ഷനെ കിട്ടണംന്ന് പറഞ്ഞ് അങ്ങനെ അത്രത്തോളം പരീക്ഷക്ക് വേണ്ടി തയ്യാറവാള്ള- ആ ഒരു രീതിയിൽ ചിന്തക്കെ മനസ്സിലേക്ക് വരാനും ഇത്തരം സൈക്കിൾ നിക്ക് പ്രചോദനംആയിക്കാണിണ്ട് പിന്നെ ഒരുപാട്- അപകടം സംഭവിച്ചിണ്ട് സൈക്കിയിട്ട് വരയുമ്പോ എടുത്ത് പറേണ്ടാ അപകടങ്ങള് കാരണം നമുക്കാം നമ്മള് കൂട്ടുകാരുടെ കൂടെ- വൈകുന്നേരം കറങ്ങാനറങ്ങും ചെലപ്പോ ഒന്ന് സ്കൂൾ ഇല്ല ദിവസങ്ങളില് ഞാറാഴ്ച്ചാകൾക്ക് സൈക്കിളോട്ടെറങ്ങും- അങ്ങനെ ഞാനൊരു ദിവസം സൈക്കിൾ ഓട്ടുന്ന സമയത്ത് മദ്രസ് വിട്ട് ഇറങ്ങയാണ് അപ്പൊ സൈക്കിൾ എടുത്തി- വീട്ടിലേക്ക് ആദ്യം എത്തണം എന്ന ചിന്തയിലിങ്ങനെ സ്പീഡ് പോകുക അപ്പൊ ആ ഒരു മദ്രസയുടെ വളവ്- കഴിഞ്ഞ റോട്ടിലേക്കാണ് സൈക്കിൾ എടുക്കലും അവിടുന്ന് എന്റെ എതീർ ദിശന്ന് ഒരു ഓട്ടോറിക്ഷ എടുക്കലും- അങ്ങന നേരെ എന്റെ ഒരു ബോധം പോയി ന്റെ എനിക്കരു എന്നിട്ട് പത്ത് പതിനഞ്ച് സ്റ്റിച്ച് ഒക്കെ എന്റെ മോ ഫെയ്- മുഖത്തില് വന്നിട്ടുണ്ട് അങ്ങനെ അത്രത്തോളം ഒരുപാട് ഓർമ്മകാളെക്കെയുള്ളഒരു കാലം സൈക്കിൾ കൊണ്ട് ഉണ്ടായിരുന്നു അപ്പാ- രസ ഒരു കാര് കാരണം നമുക്കറിയാം ഒന്നമത് നല്ല ഉപകാരം കാരണം ഇതൊരു പരിസ്ഥിതി നമുക്ക് പരിസ്ഥി- ഒരു ബുദ്ധിമുട്ടില്ല അ ലെ ലെ പൊകയെ മണോ ഒന്നുല്ലഒരു ബുദ്ധിമുട്ടുല്ലാത്ത രീതിൽ- ക്ക്ന്നെ വളരെ സുന്ദരമായിട്ട് ഓട്ടാനും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യൻ പറ്റുന്ന ഒരു- മാർഗമായിട്ടാണ് ഞാനീ സൈക്കിളിനെ കാണെ അപ്പ ഇതിനെ കൂടുതൽ പ്രചോദനംണ്ടുവന്ന ഇതിനെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കാൻ സാധി- ക്കണംന്ന്ള്ളതാണ് എന്റെ ഈ ഒരു വിഷയത്തിലുള്ള കാഴ്ചപ്പാട് കാരണം നമുക്കറിയാം അല്ല എങ്കിൽ ഒരുപാട് പ്രയാ ഗ്യാസൊണ്ടാവും ഇപ്പ പല രാജ്യങ്ങള് നോക്കാണെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇത്തരം സൈക്കിൾ ഓട്ടാനായിട്ട് പല രീതില് ഇണ്ട് സൈക്കിള് ഓട്ടാൻ വേണ്ടി മാത്ര പാതകള് പഷേ അമ്മളെ നാട്ടിൽ ഇത്തരം ഒരു സമ്പ്രദായം വന്നിട്ടില്ല അപ്പോ കൂടുതലായിട്ട് ഇതിനൊക്കെ പ്രചോദിപ്പിക്കാനുള്ള നല്ല നല്ല പരിപാടികളും മറ്റു കാര്യങ്ങളും കൃത്യമായി ട്ടാസൂത്രണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം ഇത് ഒരുപാട് നല്ല രീതി പരിസ്ഥിതി ക്കും ഞമ്മക്കും മനുഷ്യർക്കും എല്ലാം വളരെ നല്ല ഉപകാരമുള്ള കാര്യമാണ് എന്നിള്ളതാണ് എന്റെ ഒരു ഈ ഒരു വിഷയത്തി ത്തിൽ വീക്ഷണം.
തന്നെ അത് ശെരിയാനെയാണ് ഞമ്മള് പറഞ്ഞപോലെ ഇപ്പോൾബാക്കിയുള്ള രാജ്യത്തൊക്കെ പറഞ്ഞാല് കൂടുതൽ ആളുകളും ഇപ്പോ നടന്നിട്ട് ട്ടാണ് യാത്ര ചെയാർ അല്ലെങ്കി അവര് സൈക്കിൾ എടുക്കും ഒന്നല്ലെങ്കിൽ മറ്റേ മ്മള് ഗിയർ സൈക്കിള് പറയണോലെ അതൊക്കാവുമ്പോ ഞമ്മക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടോവാൻ പറ്റും മറ്റേ സൈക്കിള് പറയുമ്പോ ഒന്നൂടെ നമക്ക് ടഫ് ആക്കാന ചൗട്ടാനും ബാക്കിയുള്ളതിനൊക്കെ ഗിയർസള് ഗിയർ സൈക്കിൾ പറയുമ്പോ ഞമക്ക് ഒന്നും കൂടെ സു ഖായിട്ട് ഞമ്മക്ക് ഉയോഗിക്കാൻ പറ്റും ബാക്കിയുള്ള സൈക്കിൾനോ ഇതാ‌ക്കിട്ട് പൊറത്തളാ രാജ്യത്ത ആൾകാര്പ്പോ ചെ ചൈന ജപ്പാനൊക്കെ അവിടൊക്കെ പറയുമ്പോ കൂടുതൽ ആൾക്കാരും അഡോപ്റ്റ് ചെയ്യുന്ന സൈക്കള്നെയാണ്. നമ്മളെ നാട്ടുകളിൽ മാത്രാണ് ഇത് വരാത്തത് നമ്മളെ നാടുകളിൽ വന്ന നമ്മുടെ നാട്ടുകളിൽ യൂ രക്ഷപ്പെട്ട് പോകും മറ്റേ മ്മളെ കാർ ബൈക്ക് അങ്ങനതേനേ അഡോപ്റ്റ് ചെയ്യാതെ. സയ്ക്കള്മിൽ പോകും പിന്നെ ചിലവര് കണ്ടിട്ടുണ്ട് ചിലൊരു മയ്ന്റാണ് മ്മളെ നാട്ടുള്ളവര്.
ഏ. ശയ്കളമിൽ ട്രിപ്പ് പോണോരുണ്ട് അമ്മള്ളി ദൂരേക്ക്ക്കൊക്കെ അപ്പൊ അങ്ങളെ നാട് പറഞ്ഞ ഞങ്ങൾ പാലക്കാട്ക്ക്. ഇവിടെ ചെലൊര് ആലപ്പുഴ വരെ സൈക്കളോട്ടി പോയൊരുണ്ട് ഗിയർ സൈക്കിളമേ അപ്പൊ അതൊക്കെ അവ ഒരു മൈൻഡ് സെറ്റ് ആണ്. അവര് കൊറേ ദിവസം ഒര് ചിലപ്പോ ഒരാഴ്ചൊക്കെ എടുക്കും ആലപ്പഴ എത്തുമ്പോത്തേന് പിന്നെ അവിടുന്ന് ഇങ്ങട്ട് തിരിച്ച വരുമ്പോതെയ്ക്ക്. ച്ടുക്കും അങ്ങനെയാണ് ഓലെ മൈൻഡ് ഓൽ അത്രേം കഷ്ടപ്പെട്ടിട്ടവിടെ അവിടെത്ത് അവിടെത്തീട്ടവര് അങ്ങട്ട് തിരിച്. ച്ച് പോരുന്നു. അപ്പോ ഇതില ഇപ്പോ പറ പറഞ്ഞാല് ഈ സൈക്കളോണണ്ട്‌ നമ്മക്ക് കൊറെ ബെനിഫിറ്റ് ഇണ്ട് നമ്മളെ ശരീ രീരത്തിന് കുറെ ബെനിഫിറ്റുകളുണ്ട് നമ്മള് വ്യായമത്തിലൂടെ നമുക്ക്. നമ്മളുടെ ശരീരം ഒന്നും കൂടി വേർക്കും പിന്നെ കുറെേ ഫിറ്റ്നസ്സ് നമുക്ക് തിരിച്ചട്ടും നമ്മ സ്റ്റാമിന. ഇലൂടെ നമ്മക്ക് തിരിചിട്ടാൻ ചാൻസ് ഇണ്ട് ഒന്നാമത് അമ്മള് ചെയ്യാത്ത കാര്യം പെട്ടെന്ന് ചെയ്യുമ്പോൾ തന്ന നമ്മള് വാമാപ് ചെയ്യണം. ഇപ്പ നമ്മൾ ഫുട്ബോൾ കളിക്കതിന് മുന്നേ നമ്മ വാമപ്പ്യൂല്ല അതേപോല നമ്മ സയ്കൾ ചെയ് ചവിട്ടണെന് മുനെ ഒന്ന് വാമപ്പ് ചെയും നമ്മളെ. ബോഡിക്ക് ഒന്നുകൂടി മറ്റേ എളുപ്പമായിരിക്കും നമ്മളെ റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് മസൽ റിക്കവറിന. അപ്പോ ഇത് പറഞ്ഞല് നമ്മള് മറ്റേ സേക്കിളി ചൗട്ടണെന് മുന്നേ ഒരു വാമപ്പ് ചെയ്‌താൽ മറ്റേ ഇമ്മളെ മറ്റേ ലെഗിന്റെ. മസിലൊന്നും ടയറ്റാവില്ല ടായിട്റ്റായിട്ട് പിടിച്ച നിക്കില്ല അങ്ങനത്തോരോ കാര്യത്തിന്. ന്നാ ഞമക്ക് ഞമ്മടെ ശരീരത്തെ രക്ഷിക്കാം പിന്നെ ഇപ്പോ ഇത് പറഞ്ഞാരി സയ്ക്കള് പറഞ്ഞാല് ഞമക്ക്. അതൊക്കെ മറ്റേ സൈക്കിള് ചൗവട്ടാനും സൈക്കിളമ്മ പോവാനൊക്കെ എല്ലാവർക്കും ഒരു വൈബെന്. നമ്മളെ ചെറുപ്പത്തിൽ കൂട്ടാരന്മാർപ്പോ സൈക്കിളോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഒരു രസെനു പക്ഷേ ഇപ്പത്തെ കുട്ട്യേള്. ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനത്തെ ഐറ്റംസ് ആയത് പറഞ്ഞോണ്ട് ഓലക്ക് സൈക്കിളിന്റെ മറ്റേ. ഇതെന്താ അറിയണ്ണില്യ സൈക്കിളോണ്ടിള്ള ഗുണങ്ങ എന്താന്ന് അറിയണില ഓൽ ഇപ്പോ എന്താ രാവിലെ കെട കക്കുമ്പോൾ കുത്തിൊക്കെ രാവിലെ എടുത്തിട്ട്തിപ്പോ സ്കൂളിലാത്തൊസം ആണെങ്കി കറങ്ങാ പോക അല്ലെിൽ സ്കൂള ആട്ട് സ്കൂൾക്ക് പോവാ. ഈ ഒരു സംഭവം വന്നതോടു കൂടി സ്കൂളുടെ ബാല്യം മറ്റേ കുട്ടികളുടെ ബാല്യം നഷ്ടപ്പെട്ടു എന്നാണ് എൻന്റെരു അഭിപ്രായം ഈ സൈക്കിളേറ്റ ഒക്കെ കുറെ അനുഭവങ്ങൾ നമുക്ക്. ഉണ്ടാവും മറ്റ ഓരോ സ്ഥലത്തെക്ക് പോകുമ്പോളും ഓരോനുഭവങ്ങളും നമക്ക് എക്സ്പീരിയൻസ് ലഭിക്കും. എന്താ പറയാനുള്ളത്.
അദ്ദേ ങ്ങൾ പറഞ്ഞ കാര്യട്ടെ ഒരുപാട്. എക്സിപീരിയൻസിണ്ട് അപ്പൊ ഞമ്മക്കറിയ ഞാൻനസ്സിലാക്കി ഇന്ന് പ്പോ ഒരുപാട് ആൾക്കാര് സൈക്കിള്ളോണ്ട്‌ ലോകം ചുറ്റാൻ ഇറങ്ങീക്ക അമ്മക്കറിയ. നമ്മളുടെ നാട്ടന്ന് ഒരുപാട്ൾക്കാരെണ്ട്‌ ഇന്ത്യ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ലോകം ചുറ്റാൻതന്നെ സൈക്കിളും. ഉപയോക്കുന്ന ഒരുപാട് ആൾക്കാര് അപ്പ ഞാ മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല കാര്യച്ചാല്. ഇതൊണ്ടരുപകാരം ഇന്ധനത്തിന്റെ പൈസ കുറക്ക അപ്പൊ നമുക്കറാം നമുക്കൊരു ഇന്ത്യ കിട്ടണെങ്കിൽത്ര പൈസ ലവുണ്ട്. പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും അപ്പൊ ഇത്തരം രീതിയിൽ സൈക്കിൾ കളൊക്കെ പരമാതി ഉപയോഗിക്ക കാണേൽ. വലിയ രീതിയിലുള്ള ഇന്ധന ചെലവ് കുറക്കാൻ പറ്റും അപ്പൊ അത്തര ഒരുപാട് ഉപകാരം ഇതുകൊണ്ട്ണ്ടെന്ന് എന്നുള്ള ഏറ്റവും അടിസ്ഥാന കാര്യം പിന്താച്ചാൽ നല്ല അസുഖം നമ്മക്കറിയ നമക്ക്ത് കൂടുതൽ ആസ്വദിച്ചു പോവാ ഇനിപ്പോ നമ്മക്ക്. മ്മക്ക് നമ്മക്കത് വിശ വിശ വിശക്ക വിശന്നിരിക്കുകയാണെങ്കിൽ അല്ലെകില് നമ്മക്കാകെ കൊഴഞ്ഞക്കണ്ണെങ്കിൽ. ഒന്ന് നമ്മൾ ന്ന് ഒന്ന് എവിടേലൊക്കെ നിർത്തീട്ട് പോകുക അങ്ങനത്തൊക്കെ രീതിക്കോണ്ട് ഭയങ്കരൊരു ഉപകാരാ. മുതിർന്നവരാണങ്കിലുംഎല്ലാവരുംഇത്തരം സൈക്കിള് മറ്റ കാര്യം ഓട്ടാൻ വേണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇതുകൊണ്ട് ഉപകാരം എന്ന എത്രത്തോളം വലിയ ഉപകാരം ഉണ്ട് പറഞ്ഞ പോലെ നല്ലൊരു പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്തരം സൈക്കിൾ ഹോട്ടൽ എന്ന അപ്പോ ഇതിനെ പൂർണ്ണമായ രീതിയില് പ്രചോദനം കൊടുക്കണം ആളുകൾക്കടയിയില് സർക്കാർ ഇതിന് മുന്നിട്ടിറങ്ങണം എന്നാൽ വലിയ രീതിയിൽ മാറ്റം നമുക്ക് നമ്മുടെ ഇവിടെ ചുറ്റുപാടിന കൊണ്ടുവരാൻ പറ്റും എന്ന് ഇതിൽ ഏറ്റവും വലിയകാര്യമാണ് അപ്പോൊഇതിന്‌മായി സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മള് ചെയ്യണം ഇപ്പോ ഞൻ ഞാനിപ്പോ സൈക്കിൾ ചവിട്ടുന്ന ആളാ അതനെ വീട്ടില് രണ്ട് സൈക്കി ഉണ്ട് അനിയൻ സൈങ്കിൾഉണ്ട് ഞാ ൻആ സൈക്കി എടുട്ട രാവിലെ ഇറങ്ങാ അഞ് രസമാണ് രാവിലെ അറങ്ങഅത് രസ ആണ്രവിലെ ഒഴിഞ്ഞ സമയത്ത് സൈക്കൾ ചവിട്ടിപോകുന്നത് ആ ഒരു വായു ശ്വസിക്ക ആ ചവിട്ടുമ്പ തന്നെ നമുക്ക് പറഞ്ഞലെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണുണ്ട് നമ്മുടെ ആരോഗ്യ ഒരുപാട് രീതിൽ കൊണ്ട് നല്ല ഒരുപാട്‌രീതിയിൽ നമുക്ക് ആരോഗ്യ സംരക്ഷിക്ക പറ്റും കാരണം നമ്മ ബൈക്കോട്ട് നമള് ഒരിക്കൽഒരു വ്യായമം കിട്ടുന്നില്ല അവങ്ങനെ കൈ കൊ താവുള്ളൂ പക്ഷെ സൈി ക്കാൾ ആകുമ്പോ കയ അത് ഒക്കെ ആകുമ്പോ ഭയങ്കര ആഞ്ഞ്ചവിട്ടണ്ടി വരും അപ്പൊ അതൊക്കെ ഒരുപാട് രീതിയില വ്യായാമം ശരീരത്തിന് തന്നെ ഒരുപാട് ഇതൊണ്ടുണ്ട് എന്നുള്ളതരു കാര്യം കൂടിയാണ് അപ്പോ ഇതിനെ പൂർണ്ണമായിട്ട് നമ്മൾ സുന്ദരമായി കൊണ്ട നടക്കണം പിന്നെഞാാന ഒരു പറയാൻ ഒരു കര്യം ന്ന ച്ചാൽ ഹെൽമെറ്റ് ധരിക്കണംന്ന് നമ്മള് നമ്മെ തരമായിട്ടുള്ള ഒരു ഇങ്ങോട്ടന്ന് ഹേല് മന്റ് ധരിക്കല്ലസ്വന്ത ഇഷ്ടപ്രകാരംഅപ്പോ അത് സുരക്ഷ മുൻനിർത്തിണ്ട് ഹോല് ഹെൽമന്റ്‌ ധരിക്കണങ്കിൽ ഞാൻവിചാരിക്കുന്നത് അതാണ് ഏറ്റവും നല്ലത്പ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് ഒരുപാട് വൈ യ്കൾ സർക്കാർ കൊണ്ടുവരാൻപല എന്റെ രാഷ്ട്രീയ കാര പറയയാണെങ്കിൽ പല സ്ഥ സർക്കാരറുകളും വിദ്യാർത്ഥികൾക്കും വേണ്ടി സൈക്കിളുകള് ഫ്രീ ആയിട്ട് നൽകുന്ന സമ്പ്രദായ കണ്ട അപ്പൊ ഇതില് കൂടുതലായിട്ട് മറ്റുള്ളവരെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് എന്റഒരു വീക്ഷണം ഈ വിഷയത്തില്
അതന്നെയാണ് ഞമ്മള് സർക്കർ ഓരോ കുട്ടികൾക്കും വേണ്ട ഓരോ വീട്ടിൽ ഓരോ സൈക്കിൾ വണ്ടി നിർബന്ധ മാകഅതാകുമ്പോ നമുക്കിപ്പോ കുട്ടികൾക്ക് മറ്റ ബൈക്കിനോടുള്ള അല്ലെങ്കിൽ ബൈക്കിനോടുള്ള കമ്പം അല്ലെങ്കിൽ സ്കൂട്ടറിനോടുള്ള കമ്പം കൊണ്ട് കുറയും എല്ലാ വീടുകളിലും ഒരു നാലായിര റുപ്പി അയായിര റുപ്പിടെസൈക്കിൾഗിയർ സൈക്കിൾ വണന്നില്ല സാധണ സൈക്കിളും ഒരു മറ്റേ ഗവൺമെന്റ് എത്ര ബജറ്റ് മറ്റ പൈസ നമ്മ നമ്മെ പൈസ എടുത്തിട്ടാണ എല്ലാത്തിനും ഉപോഗിക്കുന്നത് അതേപോലെ നമ്മള പൈസടുത്ത് ഇതിനന് വേണ്ടിചെലവഴിക്ക ഇതിലൂടെ നമ്മ മറ്റേ നമുക്ക് നമ്മ തലമുറ വളരട്ടെ മാറ്റി എടുക്കാംകുട്ടികള മറ്റേ നമക്ക് മാറ്റിയെടുക്കാം ഈ മെന്റലട്ടും ഡിപ്രഷനിലി കുട്ടികള ഞമക്ക് മാറ്റിയെടുക്കാം ഗവൺമെന്റ് വിചാരിച്ചാൽ തന്നെ നമ്മളെ നമ്മുക്ക് നമ്മളെ രാജ്യത്തെ രക്ഷിക്കാംഏ അത് ഇവിടെ ആരു ചിന്തിക്കുന്നില്ല അവർക്ക് മറ്റേ മ പൈസ കിട്ട കിട്ടും തോറും അവര് ഓരോന്നിനും ചെലവഴിക്കാണ് ഈ നമ്മളൊന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ നാടിനെയും നമ്മുടെ ഭാവി തലമുറെ രക്ഷിക്കാം ഒന്നല്ലെങ്കിൽ ഒരു വീട്ടിലെും ഒരുസൈക്കിൾ നിങ്ങൾമറ്റകൊടുക്കഒരമീന്റെ സൈക്കിള്ഒരു നാലായിരം അയായിരം ഉറുപ്പിടാസൈക്കൾ എല്ലാം കുട്ടികൾക്ക്നിർബന്ധം ആക്കിഅവിടെ അതുപോല ഒരു ഉപകാരമാവും മാതപിതാക്കെ ബുദ്ധിുട്ടിക്ക കുട്ടിക ഒരു സൈക്കളും പ്രൊജക്റ്റ് എന്നുള്ള പ്രൊജക്ട്ണ്ട അങ്ങനെ കൊടുന്നാൽനമ്മ എത്ര ഒരേബജറ്റന് വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് നല്ല കാര്യങ്ങള ഒന്നും ചിന്തിച്ചാൽ മതി ഏ അതേപോലെ ഇ പറയാനാണെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാവും ഓരോ കാര്യങ്ങളും ഗവൺമെന്റ് നമ്മള നാട്ടിൽ കൊണ്ടുവര ഇതിനകത്ത്ഓരോ കാര്യ ങ്ങളും ഇടുത് ഇടുത്ത് പറയാനുവും അപ്പോ നമക്ക് ഇനി ഇത് ഒഴിവ് കിമ്പോ സ്പൈസ്നുക്ക് നല്ല സ്പേസിൽ നല്ല പോലെ വർത്താനം വ റാഅപ്പൊ ബ്രോ ഓക്കെ താങ്ക് യു ആ ശരി ശരി